ഹലോ ആഹ് കേക്കാം കേക്കാം
ആഹ് എഹ് ആഹ് സുഖവായിട്ടിരിക്കുന്ന്
ഉം ഇവിടെയും സുഖായിട്ടിരിക്കുന്നു ഇന്ന് ഞായറാഴ്ചയൊക്കല്ലേ ഫ്രീ ആയിട്ട്
ആഹ് എല്ലാർക്കും ആർക്കും ജോലിക്കും പഠിക്കാനും ഒന്നും പോവണ്ട എല്ലാരും വീട്ടിലുള്ള ദിവസം
അവിടെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞൊ?
ഇല്ല കഴിഞ്ഞില്ല. ആഹ് വടെ ഇന്ന് അപ്പവും മുട്ടക്കറിയാ കഴിച്ചില്ല എല്ലാം റെഡിയാ
അതെ
അവിടെയോ?
ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് ആയില്ല ന്തെ എല്ലാരും എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ പുട്ട് ഉണ്ടാക്കാണ്
ആഹ് അവധിയായോണ്ട് താമസിച്ച് എഴുന്നേറ്റാ മതിയല്ലോ എല്ലാവർക്കും
ആതെ ആരും എഴുന്നേറ്റില്ല പിന്നെ മഴ യുംകൂടെ ആണല്ലോ എല്ലാം മൂടി പൊതച്ച് കടന്നുറങ്ങാ
ആഹ് ഇപ്പൊ അവിടെ മഴ പെയ്യുന്നുണ്ടോ
ആടെ മഴ പെയ്തോണ്ടിരിക്ക്വാ
ആഹ് ഞങ്ങക്ക് ഇവിടെ വെയിലാ
ആഹ് നല്ല കാലാവസ്ഥയാണ് ഇവിടെക്കെ രണ്ടു ദിവസം കൊണ്ട് അങ്ങ് മഴയാണ് രാവിലെ മഴ ഇടവി ട്ടിടവിട്ടാങ്ങ് മഴയാ
ആഹ് ഇവിടെയും രണ്ടു ദിവസം കൊണ്ട് മഴയൊണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോ രാവിലെ വെയിലായി രണ്ടു ദിവസം ദിവസം കൊണ്ട് രാവിലെ മഴയായിരുന്ന്
ആഹ് ആഹ് ഉം നിങ്ങക്കെന്താ പനിയാ?
ആഹ് ചെറുതായിട്ട് ഈ കാലാവസ്ഥ മാറിയപ്പോ ചെറുതായിട്ട് തുമ്മലും ജലദോഷവും
ആഹ് അതെ അതെ ആ പനി സൂക്ഷിക്കണെ ഇപ്പോഴത്തെ പനിയങ് വല്ലാതെ ഇവിടെയും എല്ലാർക്കും പനിയ
എനിക്ക് അലർജിയുണ്ട് അതുകൊണ്ട് പി ന്നെ ഈ തണുപ്പൊക്കെ ആവുമ്പഴും പൊടിയടിക്കുമ്പഴും അല്ലെങ്കിലും വരും തുമ്മല്
അതെയോ ആഹ് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ അങ്ങനെ അലർജിക്ക്?
ഇല്ല ഇത് വരെ കാണിച്ചിട്ടൊന്നും ഇല്ല അലർജീടെ ഗുളിക കഴിക്കാ ചെയ്യുന്നേ ഇങ്ങനെ വരുമ്പം
ഓഹ് അതെയോ?
ആഹ് പക്ഷെ അത് കഴിച്ചാ പിന്നെ ഭയങ്കര ഒറക്കവായിരിക്കും
ആഹ് ഹാ ഉം എനിക്ക് ഈ പൊടിയൊക്കെ അടിക്കുന്ന സമയത്ത് ഭയങ്കര ശ്വാസം മുട്ടല തുമല്ലല്ല സാധാ പൊടിയങ്ങനെ അടിക്കാനേ പറ്റത്തില്ല ല്ല വേം ശ്വാസം മുട്ടായിട്ടങ്ങനെ ഇരിക്കും
ആ എനിക്ക് പൊടിയടിക്കുമ്പോ തുമ്മല് വരും ശ്വാസംമുട്ടായിട്ടല്ല തുമ്മല് ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ തുമ്മി ക്കൊണ്ടേയിരിക്കും നമുക്ക് നിർത്താൻ പറ്റത്തില്ല
അതെ അതെ ആഹ് പിന്നെ? എന്താ വർക്ക് ചെയ്യാണോ? അതോ ഹൗസ് വൈഫാണോ?
അല്ല ഞാൻ പഠിക്കുവാ
അതെയാ എന്താ പഠിക്കുന്നേ?
പി ജി ക്ക് പഠിക്കാ
ആണല്ലേ? ആഹ് ഏതാ സബ്ജക്റ്റ്?
ഞാൻ എം. എസ്
ആഹ്
ഉം എത്രമത്തെ ഇയറാ ഇത്?
ഇത് തേഡിയറാ
തേഡിയറാല്ലേ? ആഹ് ഹാ
ആണ് പിന്നെ അവിടാർക്കെങ്കിലും പനിയൊക്കെയുണ്ടോ? കാലാവസ്ഥയൊക്കെ മാറുമ്പോ ഇപ്പൊ എല്ലാർക്കും പനിയാണല്ലോ ഇപ്പൊ പുതിയ രോഗങ്ങളൊക്കെ ഇല്ലയോ എല്ലായിടത്തും
ആഹ് ശീഖല്ലേ അങ്ങനെ എന്തൊക്കെ പറഞ് കേട്ട്
ആണോ? അതാ ഇപ്പയില്ല ആഹ് പറഞ്ഞോ
ആഹ് ഇവിടെ മമ്മിക്ക് പനിയുണ്ടായിരുന്നു രണ്ടൂസായിട്ട് അപ്പൊ ഇപ്പൊ കൊറവുണ്ട് എന്നാലും ചൊമയാണ്
ആഹ് ഇപ്പഴത്തെ പനിക്കെല്ലാ ചൊമയും കപവുംണ്ട് എല്ലാവർക്കും ചുമയാ
അതെ ചൊമ ചൊമ പോവ ബില്ലി പോവാനും മടിയാ അതിനോട് അവിടെ ചെന്നിട്ട് ഇനി പുതിയ രോഗം കൂടെ കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞിട്ട്
ആഹ് അല്ലെങ്കിൽ ഈ അമ്മമാർ കൊക്കെ അമ്മമാരൊക്കെ പനി വന്നാലും അത്ര പെട്ടെന്നൊന്നും ആശുപത്രിയിൽ പോകത്തില്ലല്ലോ
അതെ ഉം അവര് സ്വന്തായിട്ടുള്ള ചികിത്സകളാണ്
ആഹ് അതാ സ്വന്തായിട്ട് ഇപ്പ ആവി കൊള്ളൂ എന്തെങ്കിലും പാരസെ റ്റമോളോ അങ്ങനെ വല്ലം കഴിക്കുക്കെ ചെയ്യും
ഉം ഇവിടെ പിന്നെ ഫുള്ളാ മമ്മിയുടെ കാര്യത്തില് മമ്മി ഫുള്ള് വീട്ടിലെ കാര്യങ്ങൾ മാത്രാ നോക്കുന്നത് അതായത് ഇങ്ങനെ ആവി പിടിക്ക ഏഹ് ചുക്ക് കഷായന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിട്ട് അമ്മ നമ്മള് എന്തേങ്കിലും പനിയൊക്കെ വന്ന് കഴിഞ്ഞാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോ പോ എന്ന് പറഞ്ഞു കൊണ്ട് നമ്മളെ ഉം
ആഹ് അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കില് അവരങ്ങനെ ആശുപത്രിപ്പെട്ട പെട്ടെന്ന് പോവത്തില്ല അത്ര വയ്യാതായ മാത്രേ പോവൂ അതുമാത്രല്ല നമ്മുക്ക് നമ്മുക്ക് പനി വന്ന അവര് നമ്മളെ ന നന്നായിട്ട് നോക്കും കൂടെ നിൽക്കും അങ്ങനെക്കെ അവർക്ക് പനി വന്നാൽ അവര് ജോലി ചെയ്യും അങ്ങനെയാണല്ലോ
ഇപ്പം കുറഞ്ഞ് വരുന്നുണ്ട് ഉം ചുമയാണ് ഇങ്ങനെ പിന്നെ ചുമ ഇനി പെട്ടെന്നൊന്നും മാറത്തില്ല
അല്ലെങ്കിൽ ഒരു ടോണിക്കുണ്ടല്ലോ ചുമയുടെ മറ്റേ കഫ്സിറപ്പ്
ആഹ് മറ്റേ കൃഷ്ണ തുളസിയുടെ അത് മേടിച്ച് കുടിക്കുന്നുണ്ട്
ആഹ് അതുപോലെ വേറെ ഉണ്ട് മരുന്ന് ചുമയുടെ ഈ കഫൊക്കെ ഇങ്ങനെ പോവാൻ അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ കിടക്കുവല്ലോ അത്
ആഹ് ആഹ് പങ്കജകസ്തൂരിയുടെ ഒക്കെ ഉണ്ടല്ലോ ഒരു ടോണിക്ക്
ആഹ് ഉണ്ട് ഉണ്ട്
ആഹ് അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുക്ക് കൂടുതലും ഈ കൃഷ്ണതുളസി അത് പണ്ടേ ഇങ്ങനെ കഴിക്കുന്നതാ അപ്പ ആളെപ്പോഴും ഈ ഒരു മരുന്ന് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്ക
ആഹ് ആഹ് അതാ ഇപ്പോഴക്കെ
ഞാന് ഇങ്ങനെ കഴിക്കാറുണ്ട് അത് അത് മറ്റേ മറ്റ് ടോണിക്കും പറയുമ്പോ ഭയങ്കര മറ്റേ ഒര് ചവർപ്പ് പോലത്തെ പക്ഷേ ഇതാവുമ്പം ആഹ് കുറച്ച് മധുരോ ഉള്ളത് കൊണ്ട് നമ്മുക്ക് കുടിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്
ആഹ് ഈ അല്ലെങ്കിൽ മരുന്നിനൊക്കെ കയ്പ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഇതായിരിക്കും
ഉം പിന്നെ കുറേ നേരത്തേക്ക് വാങ്ങിക്കാൻ ഒന്നും ഒരു സുഖയില്ലാത്തോണ്ടേ
ആ
അവിടെ എല്ലാരും എന്തേ ഇന്ന് അവധിയായിട്ട്
ആഹ് എല്ലാരും ആഹ് വീട്ടിൽ തന്നെ ഇവിടെ ടി വി ഒക്കെ രാവിലെ വെച്ച് അവധിയാണല്ലോ അപ്പൊ അതൊക്കെ കണ്ട് ഇങ്ങനെയങ്ങ് ഇരിക്കും
അതെയാ വീട്ടില് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നീ തന്നെയാ
അല്ല അമ്മയുണ്ട്
മ് ഹെൽപ്പ്‌ ചെയ്യാറണ്ടാ
ആഹ് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അന വല്യ ഫുള്ളായിട്ട് നിന്ന് വെക്കനൊന്നും അറിയത്തില്ലെങ്കിലും കൊറച്ച് കറികളൊക്കെ വെക്കാനൊക്കെ അറിയാം ആഹ് അങ്ങനെ അത്യാവശ്യം നമു ക്കൊറ്റയ്ക്കാണെങ്കിലും വെക്കാവൊള്ളതൊക്കെ അറിയാം
അതെ
ആ പിന്നെ മീനൊന്നും കണ്ടിക്കാനൊന്നും അറിയത്തില്ല
മ് അതെനിക്കും അറിയത്തില്ല
പാച് പാചകം ചെയ്യോ
ഏ ഞാനോ എല്ലാം ആറിയാം പക്ഷെ പിന്നെ ഈ ചെയ്യനുള്ളര് മടിയാ ചെയ്യാ അറിയാം പിന്നെ എല്ലാം സിമ്പിൾ ആയിട്ടുള്ള സധനങ്ങളൊക്കെ ചെയ്യും തോരം വെക്കും അങ്ങനെത്തെന്നെ മീൻ പൊരിക്കും മീൻ പൊരിച്ച് കൊടുക്കും പിന്നെ മുട്ട പൊരിക്കും അങ്ങനെത്തെ എല്ലാം ചെയ്യും എല്ല എല്ലാം വെക്കാനറിയാം അതാണ്
ആ എനിക്കും എല്ലാം കണ്ടൊക്കെ അറിയാം പിന്നെ കൊറച്ച് സാധനങ്ങളൊക്കെ വെക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മള് അതിന് വേണ്ടിയിട്ട് അങ്ങനെ നിക്കത്തില്ലല്ലോ നമുക്ക് വയ്യ എന്ന് പറയാ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലും എന്തെങ്കിലും ചെയ്താ അത നമ്മള് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യല ആയിട്ട് യൂട്യൂബ് ഒക്കെ നോക്കി ചെയ്യാനാണെങ്കി സ്വന്തമായിട്ട് അങ്ങ് കേറും
ഉം
വേറെ എന്തെങ്കിലും വല്ല ഇതൊക്കെ നോക്കിയിട്ട് അങ്ങനെ കേറും പിന്നെ പിന്നൊരു കാര്യംണ്ട് നമ്മള് കയറിയ നമ്മൾ തന്നെ അടുക്കള വൃത്തിയാക്കണം പാത്രം കഴുവണം എല്ലാം വരും
അതത് തന്നെ അത് അതൊരു പോയിന്റാണ് നമ്മള് സ്വന്തയിട്ട് കയറി മൊത്തം നമ്മളെ അടുക്കള വൃത്തിയായിട്ട് അതേപോലെ എന്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കില് ഒരു സാനം വെച്ച സ്ഥലത്ത് എന്റെ മമ്മിക്ക്ണെങ്കിൽ ഒരു സാനം വ വച്ച സ സ്ഥാനത്ത്ന്നെ അത് അവിടിരിക്കണം. ഇരുന്നില്ലെങ്കില് ഇത് വല്ല എന്തേലൊക്കെ കിട്ടും നമുക്ക്. എന്റെ സ്വഭാവത്തിന് അത് നേരെ തിരിച്ചാ.
അതാ അവരെല്ലാം അവർക്ക് എപ്പോഴും എടുക്കെണ്ടിട്ട് അവർക്ക് എവിടെ വെ ചേക്കുന്നത് നല്ല ഓർമ്മയായിരിക്കും അവരെ ന്നും അവിടെത്തന്നാണല്ലോ വെക്കുന്നത് പക്ഷെ നമ്മളൊരു സാധനം എടുത്താ അത് പിന്നെ ഗ്യാസ് ഇരിക്കുന്നിടത്തക്കെ ആയിരിക്കും കൊണ്ടുവെ ചേക്കുന്നവ എടുത്തു പോലും തിരിച്ച് എടുത്ത് വെക്കത്തില്ല.
അതുകൊണ്ട് പിന്നെ മാക്സിമം എന്തെങ്കിലും അടു ക്കളെ കയറ്റുന്നത് അമ്മ ഉള്ളപ്പം അടുക്കളെ കയറ്റുന്നത് കൊറവ പിന്നെ എനിക്ക് പിന്നെ സമയം കിട്ടത്തില്ല ഈ അസ്സൈൻമെന്റ് പ്രസന്റേഷൻ അതിന്റെക്കെ കൊറേ സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്ക് മാക്സിമ ഈ അടുകളെ കേറാനും സമയം കിട്ടുന്നില്ല.
അതാ പഠിക്കാൻ ഒത്തിരി ഉള്ളപ്പോ അടുക്കളെ കയറാനും പറ്റത്തില്ല. പിന്നെ സമയംളപ്പ എന്തെങ്കിലുക്കെ സഹായിച്ചുടുക്കാൻ പറ്റും.
ഉം അങ്ങനെ കേ ഈ ഇതെണ്ടല്ലോ ശനിയാഴ്ച ഞായറാഴ്ചയക്കെ ഇരിക്കുമ്പോ അവരും കൂടുതലൊന്നും ചെയ്യിപ്പിക്കത്തില്ല കാരണം അത്രയും ഇപ്പൊ രാവിലെ ഞാനിപ്പോ പോകുന്നത് രാവിലെ എട്ട് ഏഴേ മുക്കാല് എട്ട് മണി ആ ഒരു സമയത്ത് ഞാൻ ഇറങ്ങി പിന്നെ വര്ന്നത് ആർ മണി ഏഴ് മണി ആ ഒരു സമയ
അത്രം താമസിക്കല്ലേ വരാൻ?
ഉം താമസിക്ക്യും. ക്ലാസ്സംക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് താമസിക്കും പിന്നെ
പി ജി ആവുമ്പോത്തിന്നെ അതിന്റേതായ പിന്നെ കൊറെ എഴ്താനും ഓരോന്നൊക്കെ കാണോല്ലോ അസൈൻമെന്റോ പിന്നെ സെമിനാർ എട്ക്കാനും അങ്ങനെയൊക്കെ
അതെ പ്രസന്റേഷനോക്കെണ്ട് അപ്പൊ അതോണ്ട് എനിക്ക് കൂടുതൽ ഫീൽടാ പോവണ്ടത് സോഷ്യൽ വർക്കയതൊണ്ട് കൂടുതൽ ഫീൽട്
ആഹ് ഫീൽഡ് വർക്ക് ആഹ് ഫീൽഡ് വർക്കും വരും പിന്നെ നിങ്ങൾക്ക് പ്രോജ ക്ടൊക്കെ ചെയ്യണ്ടേ?
ആഹ് പോ ലാസ്റ്റ് സെമില് ഫോർത്ത് സെമില് ഇപ്പം ഞങ്ങളിപ്പ ആഹ് തേർഡ് സെമ്മായി പ്പോ ഇനിയിപ്പോ ഒരു ഈ സെമ്മിൽ ത എല്ലാം ഇപ്പം അട്ത്ത ഇരുപത്തേഴ് മാർച്ച് വരെ ഒള്ളൂ നമ്മുടെ മാ ആഹ്. മാർച്ച് വരെയൊള്ളൂ നമ്മടെ സമയം അപ്പൊ അതിനുള്ളില് ആഹ് പി ജി കഴിഞ്ഞു അതിനുള്ളി നമ്മള് കൊറേ സംഭവങ്ങള് ചെയ്യണ്ടേ? ആഹ് ഫീൽഡ് രണ്ട് ഫീൽഡ്ണ്ട് ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട് പിന്നെ ആഹ് കൊറേ സെമിനാറ് പ്രസന്റേഷൻ അങ്ങനെ കുറേ ചെയാന്ണ്ട് ഇതെല്ലാം കൂടെ നമ്മുടെ ഇപ്പൊ ഇവര് ഭയങ്കര റിലാക്സ് ആയിട്ട് നമ്മളെ കൊണ്ടുപോവാ ഇങ്ങനെ ലാഗട്പി ഈ ഒരു നോക്കാണെങ്ക ഡിസംബർ ഒക്കെ ആവുമ്പോഴത്തേക്ക് ഇവര് ഭയങ്കര നമ്മളെ.
ആണാണ് അവസാനം ആവുമ്പഴത്തേക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴേത്തിന്‌ നമുക്കും പിന്നെ പാടാവും എല്ലാം എഴുതിയും ചെയ്യ എല്ലാം വേണദാനും സമയും ഇല്ല അപ്പോഴ്ത്തേനും നമുക്ക് ടെൻഷനും ആവും ആ സ
ആഹ്. ലാസ്റ്റ്ത്തെ പ്രോജക്ട്ന്ന് പറയ പി ജി ലെവലൊക്കെ ആകുമ്പോ നമ്മള് പൊർത്ത്ന്ന് ഒരു കോളേജ് ആഹ് കോളേജ്ന്നാണ് ആൾക്കാര്
അതാ നല്ല രീതി ചെയേം വേണം.
ഉം
ആഹ് അതാ ആ എങ്കി ശെരി.